ഹലോ എന്തെല്ലാം വർത്താനം
നല്ലത് തന്നെ നിങ്ങളന്താ ഇപ്പ ഒന്നും വിളിക്കാത്തത്
ഞാനിനിക്ക് സമയം കിട്ടണ്ടേ വിളി
ഏ നമ്മൾ അന്ന് എങ്ങാനും വിളിച്ചാണ്ട് കട്ടാക്കിയതാ പിന്നെ വിളിച്ചിട്ടുംല്ല ഒരു വിവരും ഇല്ല
സമയം കിട്ടണില്ലേ ഇപ്പൊ കുട്ടികള് സ്കൂളില് പോണ തിരക്കും വീട്ടിലെ ഓരോ പണിയൊക്കെ കഴിഞ്ഞു വരുമ്പോ
ആഹ് അതെ പിന്നെ എന്നിട്ട് എല്ലാർക്കും സുഖം തന്നെല്ലെ അവിടെ
ആഹ് അന്ക്ക് ഇങ്ങോട്ട് വിളിച്ചുടെ ഇടക്ക്
അതേ അവസ്ഥയാണ് ഇവെടീം ഇപ്പ അങ്ങനെ വെറുതെ നിന്നപ്പോ സ്കൂളൊന്നും ഇല്ലല്ലോ ആർക്കും
ആഹ് ഇന്ന് സ്കൂളൊക്കെ എല്ലാർക്കും ഇതാണ് ലീവാ
ആ അപ്പൊ ചോറൊക്കെ തിന്ന് ഇപ്പൊ എല്ലാരും ഒരുമിച്ച് ചോറട് വെയ്ച്ച് ഉ രാത്രി ക്കുള്ളതെ
ആഹ് ഇവിടെ നോമ്പാ
ആഹ് അപ്പൊ പിന്നെ നിങ്ങക്ക് രാത്രികൾക്ക് നോക്കിയാ മതില്ലേ ആ സമയംഏകദേശം ആയി തുടങ്ങിയല്ലോല്ലേ ഇണ്ടാ
ആ പത്തിരിയും കോഴിക്കറിയും ഇണ്ടാക്കാന്ന് വിചാരിച്ച്
ഏഹ് ബിരിയാണി ഒക്കെ ഇണ്ടാക്കുവോ
ആ ബിരിയാണി ഒക്കെ ഇണ്ടാക്കും
ഏഹ് പുലർച്ചക്കപ്പാ എന്താ കഴിക്കാ
പുലർച്ചക്ക് ഞങ്ങള് എന്താണ് പഴം പിങ്ങും
ആഹ്
നേന്ത്രപഴോ
വേറെന്നും തിന്നൂല
ദോശ ചുട്ടിരുന്ന് ദോശ വേണ്ടവർക്ക് ദോശയും മുട്ടക്കറിയും ഉണ്ടാക്കിയിരുന്ന് അത് വേണെങ്ങിൽ തിന്നാന്ന് വിചാരിച്ച് അല്ലാത്തവർക്ക് പഴം പീങ്ങിയിരുന്ന് ദോശ പറ്റാത്ത ആൾക്കാരുണ്ടാവുമല്ലോ
ആഹ് അതെ അപ്പൊ ആ ദോ ശമലാല്ലേ ഈ നേരം വരെ ആക്കിയെ വീട്ടി ൽ ഇത് ആരൊക്കെയാ ഉള്ളേ
വീട്ടില് ഉമ്മ എന്താണ് മൂന്ന് കുട്ടികളും ഭർത്താവും ഉണ്ട്
ഏഹ് ഭർത്താവ് നാട്ടിൽത്തന്നെ
ആ നാട്ടിൽത്തന്നെ ഇവിടെ മര്ന്ന് ഷോപ്പാ
ഏ പിന്നെ മക്കളൊക്കെ പഠിക്കാവൂലേ
ആ മക്കളൊക്കെ പഠിക്കയാണ് ഒരാള് ഒമ്പതില് ഒരാള് ഏയില് ഒരാള് മൂന്നിലാ
അതെ ആ പിന്നെ നിങ്ങളെന്തെങ്കിലും പണിക്ക് പോക്ണ്ടോ ജോലിക്ക്
ഇല്ല ഞാന് പണിക്കൊന്നും പോണില്ല ഞാന് വീട്ടു ജോലി തന്നെ നമ്മക്ക് വേറെ ആഹ നേരെ വ ളുത്ത. അതന്നെ പണി വേറെ ജോലിക്കും പണിക്കൊന്നും പോണില്ല
ആഹ ഉപ്പയും ഉമ്മയും പണിക്ക് പോകുന്നുണ്ടോ
ഇല്ല ഉപ്പ ഇല്ലപ്പ എന്താണോ ഭർത്താവിന്റെ ഉപ്പ മരിച്ച്ക്കണ്
അതെ നിങ്ങളിപ്പ നിങ്ങളെ വീട്ടിലല്ലല്ലോ ഭർത്താവിറെ വീട്ടിലല്ലേ ആഹ് അ സ്വന്തം വീട്ടിക്ക് പോവലല്ലേ
ആ പോവും എപ്പളെങ്കിലുംക്കെ പോവലേ ഉള്ളൂ എപ്പോഴൊന്നും പോലൊന്നുമല്ല കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് പോവാൻ പറ്റൂല എപ്പളും ആഹ
ഏ ഏറ്റവും ചെറുത എത്രല്ലാ
ചെറുത മൂന്നില്ലാ ആഹ മോളാണ് പെൺകുട്ടിയാണ്
രണ്ടാണും ഒരു പെണ്ണുവാ
ഒരാണാണ് രണ്ട് പെണ്ണുആണ്
ഏ അത് ശെരി അവിടെ നിങ്ങളെ വീട്ടില് സ്വന്തം വീട്ടിൽ ആരൊക്കെ
സ്വന്തം വീട്ടില് അനിയത്തിുണ്ട് രണ്ട് അനിയന്മാരും ഉണ്ട്
ആഹ അനിയന്മാരൊക്കെ കല്യാണം കഴിഞ്ഞാ
ഇല്ല ഓലൊന്നും കല്യാണം കഴിഞ്ഞിട്ടില്ല ഒരു അനിയൻക്ക് കല്യാണം നോക്കിക്കൊണ്ടിരിക്കണ്ട് പെൺ കുട്ടിയാളെ കിട്ടാൻ ഭയങ്കര പണിയാണ്
ആന്ന് ക്ക്തോന്ന ഇങ്ങള്ൽ പിന്നിം കിട്ടണ്ട് ഞങ്ങളല് തീരെ കിട്ടില്ല
അങ്ങനെൊന്നുമല്ല രണ്ടും കണക്കാ
ത് പിന്നെ പെട്ടെന്ന് കല്യാണം കഴിക്കണോണ്ട് എ പെൺകുട്ടികളൊക്കെ സ്വന്തം ഇഷ്ട പ്രകാരം. പോണ ആ സമയമാവുമ്പോഴ നിങ്ങളതൊക്കെ കെട്ടിച്ചു വിടും
ആഹ ഇപ്പൊക്കെന് കുട്ടികള് പണ്ടത്തെ പോലെല്ല അപ്പൊക്കെ കുട്ടികക്ക് പഠിക്കണല്ലോ പഠിച്ച് എന്തെങ്കിലും പണി കിട്ടിയാലാണ്
ആഹ സമ്മയിക്കുള്ളു ആഹ കല്യാണത്തിന് ഇപ്പൊ പ്രാധാന്യം ഇല്ല
ആ അപ്പൊക്കെ കൊറെ കുട്ടികൾക്ക് ഓരോ നിബന്ധനകൾ ളും അതുംന്തൊക്കെയാണ് അപ്പൊ അതിനനുസരിച്ച് നിന്ന് കൊടുക്കും വേണ്ടി വരുപ്പം രക്ഷിതാക്കളായാലും
ആന്ന് പിന്നെ എന്നിട്ട് എപ്പഴാ ഉണ്ടാക്ക ക്കനൊക്കെ തുടങ്ങണ് പത്തിരിയ ഒക്കെ
ഇനി അസർന്ന് നിമസ്കാരം കഴിഞ്ഞിട്ട് തുടങ്ങണം
ഏ ആയല്ലോ അല്ലേ
ആയി തുടങ്ങി താ ഇപ്പോ ഐമക്കണ നിന്നാ പിന്നെ ഒരു ഒഴിവ് ഉണ്ടാവൂല
ആഹ പിന്ന നിങ്ങള് കാരക്കെ തിന്ന്ങ്ങ ടെന്നെ. നോമ്പ് മുറക്കിയ അതാ ബാങ്ക് ആഹ വാങ്ക് കൊടുത്ത കഴിഞ്ഞ ശേഷം അല്ലേ
ആ അല്ല ബാങ്ക് കൊടുക്കുമ്പോ തന്നെ ബാങ്ക് കേക്കൂലേ നമ്മൾക്ക് പള്ളിക്കൊന്ന് ബാങ്ക് കൊടു ക്കണത് കേൾക്കുമ്പോ തന്നെ കരക്ക് ഇത് വെള്ളം കുടിക്കും ആ ഈത്തപ്പയ തിന്നും
ആഹ എന്നിട്ട് നിസ്കരിക്കൂലേ
പിന്നെ ഞങ്ങള് അത് ത്തുന്നതിന്റെ ശേഷം പിന്നെ ജ്യൂസ് ഉണ്ടാവും അതുണ്ടാവും പിന്നെ എന്തെങ്കിലും പൊരിക്കടിയൊക്കെ ഉണ്ടെങ്കില് അതും തിന്നുകാണ്ട് പിന്നെ നമസ്കരിക്കാൻ പോകും
ആഹ ആഹ ആഹ
നിസ്കാരം കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ പത്തേരി ഇന്തൊക്കെ തിന്നാല്
ആഹ പിന്നെ ങ്ങൾക്ക് നേരം വെളുക്കോളും തിന്നല്ലേ രാവിലത്തൊ
ആ പിന്നെ നേരം വിളക്കോ ന്ത അത്രയും നേരം പട്ടിണിയിട ണെങ്ക പിന്നെ നേരം കോളം തിന്നാ ഇന്നും കൂടേള്ളുനോമ്പ് ന്നലേം ന്നും നോമ്പ്ണ്ടായിരുന്നു ഇ നാളെ മുതലല്ല
ആ കഴിഞ്ഞൂ ലെങ്ങളതില് പത്ത്മാസം ത്തല്ലേ
ആഹ്
ആഹ അങ്ങനൊക്കെ പിന്നെ ഉം
എന്താണ് നോമ്പോൽ കമ്മി എന്താണ്
ഞങ്ങളേല അങ്ങനെ ആ കൂട്ടൂല പിന്നെ രാവിലെ കുളിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുക എള്ളോ
ആഹ
ആ അങ്ങനെ പിന്നെ അമ്മള പിീരീഡ്സിന്റെ സംഭവം അത്ള്ളാർക്കൊന്നും പറ്റൂല ഉ അ ഞ ഞങ്ങളേനന് പലേ നോൽമ്പുവാ പലേ നോൽമ്പിനും പലേ പോലെയന്ന്
ആഹ ആഹ
ശബരിമല അയിന് ഇവരെ കാണാനേ പറ്റൂല ഒരു ഒരു വീട്ടിലേ നക്കാൻ പറ്റൂല ഉ മലക്ക് പോകുമ്പോ ആ നോൽമ്പ് വേറേണ് അതാണ് ഏറ്റവും വലിയ നോൽമ്പ്
ആ അപ്പൊ ആണുങ്ങൾക്ക് ഇങ്ങളെ കാണാനും പെണ്ണുങ്ങളെ കാണാന ഒന്നും പറ്റ
ഇല്ല ഓല ഇനിയിപ്പൊ കണ്ടാലും കുളിക്കണം അപ്പൊ കുളിക്കണം അങ്ങനൊക്കേണ്എന്താജാര ഇണാവോതക്കെ ഒെ ക കുളിച്ച കഴത്താ പോകന്നാ പറയണേ
ആഹ അപ്പൊ പിന്നെ എന്താണ് അവര് വേറെ ഇങ്ങനെ റൂമിലൊക്കെ കെട്ക്കലാ
ആഹ് ഇവിടെ ഹസ്ബൻഡ് മാലടലുണ്ട് ആ സമയത്ത് ഈ ഈ നോമ്പുകാലാണെന്നുണ്ടെ നമ്മള അധികം പച്ചക്കറിയല്ലേ കൂട്ടുക ആ സമയത്ത് ഞമ്മളെ ഡേറ്റ് മാറും
ആഹ
നേ നമ്മൾ നേരത്തക്കെ ഇങ്ങോട്ട് വരും മുന്ന്ക്ക് വരും അപ്പൊ നമ്മളി ഒന്നും റെഡി ആക്കിട്ടുണ്ടാവൂലേ
ആഹ ആഹ്
കഴിഞ്ഞ പ്രാവശ്യൊക്കെ ഞാൻ ആകെപ്പെെട്ടിണ് പെട്ടന്ത് ചായക്ക് വെള്ളം വെച്ചിങ്ങാണ്ട് പോയതാ പിന്നെ ആളെ കാണാൻല്ല അപ്പ ഇങ്ങനെ ആകുമ്പോ നമ്മള് വേം പോവുംും
ഭക്ഷണൊക്കെ അപ്പ വേഗം ഉണ്ടാക്കേണ്ടി വരൂല്ലേ
അങ്ങനെ ഏകദേശംക്കെ ആയി വരുമ്പോളേ പെരൽ പറയുംഎല്ലാരോടും പറയും എല്ലാരോടും അല്ല ആ പെണ്ണുങ്ങളോട് പറയും ഇങ്ങനെ ആയ്ക്കണ് എപ്പ വേണേലും പോകുന്നുുള്ളത്
ആഹ
ഒരു എടങ്ങേറാണ് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാാവുമ്പോഴേ വേറരു വീട്ടിലൊക്കെ പോയി നക്കുമ്പോ ഒരു കുട്ടിയോള്ളൂ
ആ ഒരാളള്ളൂല്ലേ എന്തെങ്കിലും പണിക്ക് പോവണ്ടോ
എങ്ങനെ
എന്തെങ്കിലും പണിക്ക് പോകണ്ടേ ഇങ്ങള്
ഇല്ലേയ് ഓന് ക്കെ. ഇഞ്ഞ് ഇപ്പോ ഒരു വിധം ആവണം ഇന്നിട്ടൊക്കേ പോവാൻ പറ്റുള്ളൂ ഉം ഓനിപ്പോ രണ്ട് വയസ്സ് കഴിഞ്ഞ് ഈ കൊല്ലം ലാസ്റ്റ് ആവുമ്പോ മൂന്നാകും വും
ആഹ് ഭർത്താവിന് എന്താ പണി
അത് വയറിംഗ് ആണ്
ഏഹ്
അയ് ഇപ്പം രാവിലെ പണി പോയി ഇപ്പോ വന്ന്ണ്
ആഹ് ആഹ് ഇഞ് ഉച്ചന്റെശേഷം പോവൂലേയ്ക്കും ല്ലേ
ഇനി എന്തോന്ന് ഉണ്ട് പറഞ്ഞ് ഈ മോ
ആഹ് ആ ഭക്ഷണം കഴിക്കാൻ വീട്ടക്ക് വരിലാണോ
അല്ല ഒരു പണി കഴിഞ്ഞു വന്നതാ നേരത്തെ- പോണണ്ട് മൂന്നഴി രണ്ടരക്ക് പണി നിർത്തു
ആഹ് ആഹ്
ഒരു മൂന്നണി മൂന്നരക്കെ ആവുമ്പോത്തന് എത്തും
ആഹ് അങ്ങനെ
ആഹ
ഇവിടെ ഭർത്താവിന് മാത്രം - യിരുന്നു ഷോപ്പ് ആണ് ആ-
പിന്നെ സ്വന്തമായിട്ട് തന്നെ
ആഹ് ആഹ് ഇവര് സ്വന്തമായിട്ടല്ല സ്നെ കൂട്ടുകാരനോ- അവര് രണ്ടാളും കൂടിയാണ്. ആഹ ഒന്നായിട്ടാണ് ലാബുയൊക്ക ഒണ്ട് പപ്പടോം ഉപ്പും ആ അവിടാ അങ്ങാടി തന്നെ
ആഹ്
അങ്ങാടിൽ തന്നെയാണ് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പൊ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ വീട്ടക്ക് വരില്ല
ആഹ് അപ്പൊ പിന്നെ ആ സമയ ആവുമ്പോ കൊച്ചിന് ഒക്കെ ആക്കി വെക്കേണ്ട വരുവല്ലോയില്ലേ
ആഹ് ഇന്ന് പിന്നെ നോമ്പായതോണ്ട് എന്താണ് ആ വ വന്ന് ഇട്ടില്ലാന്ന് അല്ല അന്ന് നോമ്പ് പോയിട്ടില്ല ആള് പനിയ-
ഏ അപ്പ ഇനി മഴ ഇങ്ങനെ തലക്കും വലക്കും- പെയ്യണോണ്ടേ ഒരുമാതിരി മഴയാണ് ഇപ്പൊ ആവിടെക്ക് പെയ്തിരുന്നാ
ആഹ് ഇവിടെ ഇന്ന് രാവിലെ മഴ ആയിരുന്നു രാവിലെ പെയത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു- പള്ള വള്ളല്ല പ പോൻ വണ്ട വെയില് ഉണ്ടായിരുന്നു പിന്നെ പള്ളി വിട്ട് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോ എപ്പോഴും മഴ പെയ്തു ഇപ്പ അതാ ഒന്ന്- ഇട്ട് നിക്കണം ഇഞ്ഞി മഴ പെയ്യാനുള്ളതേക്കാരം.
ആഹ് ഈട ഇപ്പോ പെയ്തൊന്ന് പോയി. പക്ഷെ പെയ്തു പോയാ പിന്നെ നല്ല വെയിലുണ്ട്
ആ അങ്ങനെയാണ് ഒരു മഴ അങ്ങട് പെയ്ത് പോയാല് നല്ല വെയില ഇറക്കാണ്
ഞാ.
ഉം ഒണങ്ങി കിട്ടാനൊക്കെയാണ് തുണികളൊക്കെ ഒണക്കാനാ പണി.
ആഹ് ഒന്നാമത് ഈ മഴ ഇടക്കെടു പെയ്യും ചെയ്യും. ഞമ്മള് ഒന്ന് അങ്ങട് തിരിഞ്ഞാലാവും പെയ്യ അപ്പോ കൊറച്ചായിട്ട് നനയും ചെയ്യു
ഞാൻ ചിറ്റീട്ടില്ലാതോ വിചാരിച്ചിട്ട്
ആഹ ഞാന് പി ഞാന് രാവിലെ തിരുമ്പിക്കുളി കയ്യുവോയി. ഇബടെ ഒക്കെ പണിക്ക് പോണവര് ആയതു കൊണ്ടെ
ആ
ഇവിടെ എല്ലാരും പണിക്ക് പോകുക അപ്പൊ ഞാനും കുട്ടി ഒക്കെ ഉണ്ടാവുള്ളൂ പകല് ഓനെ വെച്ചുംങ്ങാണ്ട് തിരുമ്പലും നടക്കൂല നടക്കാഞ്ഞിട്ടല്ല ഓൻവെള്ളത്തി കളിക്കും
എന്നായിക്കോട്ടെ ഞാന് പിന്നെ വിളിക്കണ്ട്
ആഹ നീ ഫ്രീ ആവുമ്പോ വിളിക്കി ആഹ